ഹലോ
ഓ കേക്ക്ന്നുണ്ടോ
അലോ കേൾക്കില്ല്യേ
ഓഹ് ഇങ്ങോണ്ട് കേക്കുന്നുണ്ടല്ലോ അങ്ങോട്ട് കേക്കുന്നുണ്ടോ
കേക്ക്ണില്ല്യേ ങ്ങം
ഇങ്ങോട്ട് കേക്ക്ന്ന്ണ്ട് നിങ്ങൾക്കാണ്ട് കേക്കുന്ന്ണ്ടോ
സൗണ്ട് ഇല്ല്യല്ലോ
സൗണ്ട് കൊറവാ
ഹലോ ആഹ്
സൗ സൗണ്ട് കൊറവാണോയ്ക്ക
ആഹ് ഇങ്ങളത് പറയ്ണെയ് സൗണ്ട് ഇല്ല്യ ആഹ് ഇപ്പ സൗണ്ട്ണ്ട്
ണ്ട്ലേ എന്താ വിശേഷം
നല്ല വിശേഷം എന്താവ്ടെ മഴ ഇണ്ടാ മഴൊക്കെണ്ടാ
ഓ മഴൊക്കെണ്ട് നല്ല മഴയായിരുന്നു ഇന്ന്
ആഹ് പ്പളും നല്ല മയന്നാണ് ഇവടെ
ആഹ്
പിന്നെന്തൊക്കെ വിശേഷോക്കെ ഏഹ് ആഹ്
സ്കൂളിലേക്ക് പോകുന്നവരുണ്ടോ മക്കള്
ആഹ് ആഹ് സ്ക്കൂളേരെന്നെ പോകുന്നവര്ണ്ട്
ഉം വണ്ടി ആയിരിക്കുലേ
ഏഹേ ഇബടെ അട്ത്തന്നെ വണ്ടിക്കൊന്നും പോണ്ട
മഴല്ലേ
ആഹ് മഴാണ് കോട്ടിട്ട് പോവും കൊടിം കൊണ്ട് പോവും മക്കളൊക്കെ എത്രണ്ട്
ഇൻക്ക് നാലാള് ണ്ട് വലിയ മോൾ പ്ലസ് റ്റുവാണ്
വല്യെ മക്കളാ ഏഹ് അഹ് ആഹ് പിന്നെ
പിന്നെ വരുന്നെ മോനാണ് ഓൻ ഏഴാം ക്ലാസ്സിലാണ്
പിന്നെരു മ് മ് മോള് ഓള് നാലാം ക്ലാസ്സിലും പിന്നെരു മോള് ഓൾ ഒന്നാം ക്ലാസ്സിലും
ഉം നാല് മക്കള്ല്ലേ ഇനിക്ക് മൂന്നാളാ
വൽതെത്രേ
വെൽത് ഏഴില പിന്നെ അയിന്റെ താഴെ നാലില് പിന്നെ ഒന്ന് നഴ്സറിയിൽ പോവാ അംഗൽവാടിയിലാ
ഓ അംഗൽവാടി എട്ത്താണോ
അഹ് അ അടുത്താണ്
സ്വന്തം പോവാള്ള ദൂര അതോ ങ്ങൾ കൊണ്ടയക്കണോ
അഹ് കൊണ്ടോയക്കണം
ആയ് ശെരി
ഒറ്റക്ക് കൊറച്ച് ദൂരണ്ട്
ഉം പിന്നെന്താ രാത്രിേക്കെക്ക്ള്ള ഫുഡൊക്കെ ആയോ
അഹ് രാത്രിയിലെ ഫുഡ് ഒക്കെ ററെഡിയാ ഉച്ചകത്തൊരു ഫുഡാ രാത്രി പ്രത്യേകിച്ച് ണ്ടാക്കലൊന്നില്ല അഹ് അതന്നെ ങ്ങക്ക് എങ്ങനെ
ഞങ്ങ രാത്രി വേറെ വേറെണ്ടാക്കലാണ് ഉച്ചകത്തെ രാത്രി ആരു കഴിക്കൂല
തന്നെ രാത്രിയ് ചപ്പാത്തിയാ
എന്തും ണ്ടാക്കും അങ്ങനെയൊന്നുല്ല ചപ്പാത്തി മക്രോണി അങ്ങനെന്തെങ്കിലൊക്കെ വെറൈറ്റി എന്തോ
ഉം പിന്നെ പുതിയാപ്ലവ്ടെണ്ടോ നാട്ടിലാ
എങ്ങനൊണ്ട് സന്തോഷത്തിലല്ലേ ജീവിതൊക്കെ
ഏഹ്
സന്തോഷത്തിലന്നെല്ലേ ജീവിതൊക്കെ
ഓഹ് സന്തോഷാണ് ഖൈർ നല്ല റാഹത്താണ് കൊഴപ്പൊന്നുല്ലൃ
ഉ
ഉം നിങ്ങൾക്കൊക്കെ സുഖല്ലേ
ഓ റാഹത്താണ്
അ കളി കളികാണാൻ ഇവിടെ ഏ ഞാൻ കാണലില്ല
ഇല്ലാലേ യാത്രകൾ പോവാറുണ്ടോ യാത്ര ചെ
യാത്ര ആ ദൂരെ ദിവ ലീവൊള്ള ദിവസം നാറാഴ്ചയൊക്കെ
ബോയണ്ടലേ ഓക്കെ പാചകകൊക്കെ ഇഷ്ടാണോ
ആ പാചകകൊക്കെ ഇഷ്ടാണ് അങ്ങനെ ആ ഒരു വിധൊക്കെ ഒരുവിധം ഓ
റൈസാസ് ഓ ഐ
ഐസ്ക്രീം ആ ഒന്നും ഒണ്ടാക്കൂല.
ഇണ്ടാകൂല.
ഉം ഇങ്ങളെന്തൊക്കെണ്ടാക്ക
ഫുഡിങ്ങ് ഇണ്ടാക്കും.
ഫുഡിങ്ങ് ആ അതുണ്ടാക്കും.
പിന്നെ ബിരിയാണി കപ്സാ മന്തി ആറെ റൈസ് ഐറ്റംസ് ഉണ്ടാക്കും
ആ അപ്പ മന്തി ബിരിയാണി. മോന് എങ്ങോട്ടുപോവാ അങ്ങനത്തെ പെങ്ങള് പെല ഉണ്ടാക്കൂലേ
ഇല്ല ഞാൻ കേക്കൊന്നും ഉണ്ടാക്കൂല പുടിങ്ങും ഒരു വട്ടൊണ്ടാക്കിട്ടൊള്ളൂ ഉണ്ടാക്കില്ല പിന്നെ.
ഉം ഭക്ഷണൊക്കെ ഫുഡൊക്കെ
ഫുഡ് കൊറെ കൊറച്ചൊക്കെ നമ്മെളെ വീട്ടിലേക്ക് ആവശ്യത്തിന് ഇച്ചിരിയൊക്കെ ഉണ്ടാക്കും.
ഉം ഉം വിരുന്നാരൊക്കെ വന്നാല് ഇണ്ടാക്കലേ
ആ വിരുന്നാര് വന്നാലും കുറെയൊക്ക് യൊണ്ടാക്കും കൊറച്ച് പൊറത്തുന്ന് വാങ്ങും സാഹചര്യത്തിനനുസരിച്ച് ചെയ്യും.
ചെയ്യാം
അവിടെങ്ങനാ മദ്രസ് സ്കൂളൊക്കെ അടുത്ത് തന്നെയാണോ
ആ അതന്നെ അടുത്താ.
അങ്ങാടി അങ്ങാടികളോ
ആ അങ്ങാടി അങ്ങാടി ചേത്താ.
അപ്പ ബുദ്ധിമുട്ടില്ല ഞമ്മക്ക് ജീവിക്കാന്.
ആ ഏ സാധനൊക്കെ കിട്ടാനും പണി. ക്കു കേറാനും ഒക്കെ സുഖാണ്.
ഉ ഉം
ആ ഉള്ളോട്ടുക്കൊന്നല്ല റോഡ് വക്കാണ്.
ഓ
മൊബൈലു വെക്കാൻ ഇങ്ങളൊക്കെ ഉള്ളോട്ടുള്ളതാണോ റോഡ് സൈഡിലാണോ
ഓ നമ്മള് റോഡ് സൈഡിലന്നെയാണ് കൊഴപ്പൊന്നുല്ലാ. മദ്രസാ അടുത്താണ് സ്കൂളും അടുത്താണ്. സ്കൂളിന് വണ്ടിയാണ് ശോ നടന്നു പോണോൽക്കും പോവാം.
മദ്രസേൽ പോവലില്ലേ
ഓ മദ്രസേ പോകുന്നുണ്ട്.
ഉം ഇപ്പൊ ഈ കൊല്ലം ചേർത്തിയതാ ചെറിയതിനെ.
ആഹ് ചെറിയത് ഇപ്പൊന്നാം ക്ലാസ്സിലാ
ആഹ് പിന്നെ
പിന്നെ ഓഹ് പിന്നെന്താ ഡ്യൂട്ടിക്കെന്തോ പോയിനോ വർക്കെയ്യാൻ എന്താ വേറെ വർക്കെയ്തിനോ?
വാ വേറൊന്നുല്ലാ പ്രത്യേയിച്ച് വർക്കൊന്നുല്ലാ
ഹസ്ബൻഡ് നാട്ടിലാ
ആഹ് നാട്ടില്ള്ള ആളാ
ഉം ശെ
പിന്നെ മഴ ഇടി കലാ ഇടി മഴന്നാണ്ല്ലേ? കാറ്റൊക്കെ അടിച്ചീണ്ടോ ആഹ് മഴ് കാ കാറ്റൊക്ക്യെണ്ട്ല്ലെ
ഉം
പിന്നെ വേറെന്തൊക്കെ പിന്നെ രാവിലെ ആഹ് കൂട്ട് കൂട്ടുകുടുംബാ വേറെ പോയിട്ടൊന്നുല്ല ഒര് മോനന്നെ ഉള്ളു ആഹ് ഇമ്മക്ക് ഓല്ക്കൊര് മോനന്നെ ഇള്ളൂ ഞാൻ മാത്രോള്ളൂ
ഉം
പിന്നെ അഞ്ച് പെങ്ങമാരാ ഇപ്പല്ലാ ഇമ്മണ്ട്
ആഹ് ഇമ്മ പ്രായായിണോ
അന്ക്കാരൊക്കെ വേറെ ആഹ് പ്രായാളാ അന്ക്ക് ആരൊക്കള്ളെ
ഇന്ക്ക് ഉമ്മിം ഉപ്പിം എളെച്ചിം എളെച്ചനുണ്ട് ഓല് ഇപ്പം തറവാട്ട്ലാണ് ഞങ്ങള് വേറേണ്
ഇങ്ങള് വേറെ പോയതാ
ആഹ് ഞങ്ങള് വേറെ പോയതാ ഞങ്ങള് എല്ലാരും വേറെ പോന്ന പ്പം എല്ലാരും ഒപ്പം പോന്നേനി പിന്നെ പതിമൂന്ന് വർഷം എല്ലാരും ഇവടെ താമസ്ച്ച് ഇപ്പൊ ആറു മാസായിട്ടോല് തറവാട്ട്ലേക്ക് പോയി
ആഹ് തറവാട് അവടെ അട്ത്താ
ഓഹ് അട്ത്തന്നെ
ഇപ്പങ്ങൾ നിക്ക്ണവു അട്ത്തന്നെല്ലേ
ഉം ഓക്കെ
ഉം ഉം
പിന്നെ
ഉം
ഇങ്ങക്കൊര് മോനേ ഇള്ളൂ മൂന്നാള്ല്ലേ
പിന്നെന്തൊക്കെ വിശേഷം സുഖായി പോണ്ല്ലേ
ഓഹ് സുഖായിട്ട് പോണ് മക്കളെന്താ ഹോംവർക്കൊക്കെ ചെയ്തോ സ്കൂൾട്ടെന്നാരെ
ഒര് ഒരാള്പ്പം മദ്രസ്സ്ട്ട് വന്ന്ട്ടോള്ളു സ്കൂൾട്ട് വന്ന് പോയി മദർസ് ആഹ് ഒരാക്ക് വൈകുന്നേരാണ് ഒരാക്ക് രാവിലാണ്
വൈകുന്നേരം എത്ര മണിക്കാ മദ്രസ തെടങ്ങ്ണെ അപ്പം
വൈന്നാരം നാലര നാല അഞ്ചുമണിക്ക്യി
അഞ്ചുമണി തൊട്ട് ആറുമണി വരെ
ആഹ് ആഹ്
അപ്പൊ സ് അപ്പോഴേക്കും സ്കൂള് വിട്ടെന്ന് മേല് കഴ്കി ഡ്രസ്സ് മാറി പോവാള്ളെ ടൈമ്ണ്ടോ
ക്കാല് ആഹ് ഇവടെ അട്ത്തന്നെ കൊറച്ച് പോയാ മതി സ്കൂൾക്ക്
അയ്ശെരി എത്രാം ക്ലാസ്തൊട്ടാ വൈകുന്നേരം?
ആഹ് ഏഹേ?
എ എത്രാം ക്ലാസ്തൊട്ടാ വൈകുന്നേരം സ്റ്റാർട്ടെയ്യ്ണ മദ്രസ്?
അഞ്ച് അഞ്ച് മുതല തൊടങ്ങു അഞ്ച് മുതല് പ്ലസ്ടു വെരേണ്ട് ആഹാ അഹ്ണ്ട് ചെറിയ ക്ലാസാർക്ക്ണ്ട് ആറ് മണി മുതല് എട്ടേ എട്ടരവരെ
എട്ടര വരെ?
ഉം
അപ്പം എട്ടര കഴിഞാ പിന്നെ മദ്രസില്ല ആര്ക്കും ഒന്നാം ക്ലാസൊട്ട് ആറ് മണിക്കാ സ്റ്റാർ്ട്ടെയ്ണെ?
ആഹ് അതെ
അപ്പൊ ഒന്നാം ക്ലാസ്സിലെ കുട്ടിയള് ആറു മണിയാവുമ്പോ മദ്രസിലേക്ക് പോവാ എണീക്കോ?
ആഹ അങ്ങനെ അങ്ങനേണ് എണീപ്പിക്കണം
അള്ളാ ഞമ്മളെവടെ ഞമ ആ ആറു മണി റ്റു ഏഴെര വെരെ അഞ്ചാം ക്ലാസൊട്ട് പത്താം ക്ലാസ് വെരെ. ഒ ഒ ഒന്ന് മുതല് നാല് നാലാം ക്ലാസ് വെരെ ഏഴര റ്റു ഒമ്പത് മണിവരെ. ഒന്നര മണിക്കൂറാ ക്ലാസ്
വെയ്ന്നാരം ഓലെ രാവിലെ?
രാവിലെ തന്നെ ഒമ്പമണിയോട് കൂടി മദ്രസ് കഴിഞ്ഞ്
പിന്നെ വൈകുന്നാരോ?
വൈകുന്നേരെല്ല പിന്നെ എല്ലാ കുട്ടിയളും സമയത്തിന് എ ത്തൂല ഇവടെ ഒരുപാട് സ്കൂള്ണ്ടായോണ്ട് ഒരുപാട് സ്ഥലത്തേക്കൊരുപാട് കുട്ടിയള് പോണത് അപ്പൊ എല്ലാരും ഒപ്പം വൈകുന്നേരം വീട്ടിലെത്തൂല.
ആഹാ ആഹ് അങ്ങനേണ് ഇബടെ പിന്നെ അങ്ങൻത്തെ ഒരു പ്രശ്നൊന്നും ഇതെരെ പറഞേ കേട്ടില്ല. എന്താര
ഉം. അവിടെ സ്കൂളും മദ്രസും ഒക്കെ അങ്ങാടി ഞമ്മക്ക് അട ത്ത്ണ്ടായാ ജീവിതത്തില് ഏറ്റവും സൗകര്യയെല്ലേ?
ആഹ് അതന്നെ. അതാണ് ജീവിക്കാനമ്മക്ക് അതാണല്ലോ വല്ല്യ ക ഇത് വെൽത് അതാണല്ലോ നമ്മള് നോക്കേണ്ടിയെ?
ഉം. ഉം വെള്ളവും വെളിച്ചൊക്കെണ്ടല്ലോ ലേ?
ഓഹ് അഹെക്കെണ്ട്. വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല്യ ഉം ഇന്നാ ശെരി. ആഹാ
ഉം.
ഇന്നാ ശെരീട്ടോ ഓക്കെ ബൈ
ഓക്കെ